ഹലോ ഒന്നും കേക്കുന്നില്ല.
ഇപ്പായോ?
ആഹ് കേക്കാം.
ഹലോ
ആഹ് നീ രാവിലെ എന്തോ കഴിച്ചേ?
ഞാൻ രാവിലെ മന്തി കഴിച്ച്
രാവിലെ മന്തിയോ?
ആഹ് ഇന്നലത്തെ ബാക്കി മന്തിയുണ്ടായിരുന്നു.
നിനക്ക് മന്തി അത്രേ ഇഷ്ടാണോ?
അതെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിനക്കിഷ്ടല്ലല്ലോ.
ആഹ് എനിക്ക് ഒട്ടു ഇഷ്ടല്ല. എനിക്ക് മന്തി കഴിക്കാനേ പറ്റത്തില്ല. നീ ഫസ്റ്റ് ടൈം എങ്ങനെ മന്തി കഴിച്ചു തൊടങ്ങ്യേ? എങ്ങനാ? കുഞ്ഞിലെയാണോ?
കുഞ്ഞിലേയാണോ? അല്ല ഞാനേ പ്ലസ് വണ്ണി പ്ലസ് വണ്ണി പഠിക്ക്ന്ന സമയത്ത് ന്ന് കൊറോണ സമയമാണല്ലോ അന്ന് ഒക്ടോബറിലൊക്കല്ലേ ക്ലാസ് തൊടങ്ങ്ന്നെ. അമ്മക്ക് നേരത്തെന്നെ ട്യൂഷൻ കാണും അപ്പം ഞാനാ സമയത്ത് കായംകുളത്തായിരുന്നു ട്യൂഷൻ പഠിക്ക്ന്നെ അപ്പം ഞാനിങ്ങനെ മന്തിന്ന് പർഞ്ഞ സാനം കേട്ടി ട്ട്പോലൂല്ല. എനിക്ക് ബിരിയാണി ന്ന് പർഞ്ഞാൽ ജീവനാ ആ ടൈമില്. അപ്പം എന്റെ കൂടെ വീടിന്റട്ത്ത്ന്നൊര് ഫ്രണ്ട് പറഞ്ഞ് എടി ഇതേപോലെ മന്തി ക മന്തിക്കടയുണ്ട് ഏഹ് നമ്മക്ക് പോയി മന്തി കഴിക്കാം പിന്നെ വെല്യെ ധാർണ അപ്പൊ ഞാൻ പർഞ്ഞു ഓക്കെ നമുക്ക് പോവാം. ഷേയറിട്ട് ഹാഫ് ആ അതിനെപ്പറ്റ്യോന്നും എനിക്കറിയത്തില്ല. ഇവളാ എനിക്ക് തന്നെ. എനിക്ക് അന്ന് തിന്നത് നോർമൽ മന്തിയായിര്ന്നെന്ന്. ഇവള് വാങ്ങി തന്നപ്പം എനിക്കി
നീ അന്നാണോ ആദ്യവായിട്ട്
മന്തി കഴിക്കുന്നത്. മന്തിയെ പറ്റി ആഹ് കേക്കുന്നതും അവളാ കൊണ്ടേയി കഴിക്കുന്നത് കഴിക്കുന്ന പക്ഷെ എനിക്ക് കഴിച്ചപ്പം വലിയട്ടാദ്യം ഇഷ്ടപ്പെടില്ലാര്ന്നു. നമ്മള് അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ ഒരു പ്രത്യ വേറൊരു ടേസ്റ്റല്ലേ അന്ന് കഴിച്ചയ്ന് ശേഷം ക്ഷെ ഞാൻ പിന്നി സാധം അങ്ങനെ കഴിച്ചെട്ടേ ഇല്ല പിന്നെ കോളേജിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മടെ കോളേജിന്റെപ്പെറ്ത്തെ മറ്റെ ഫൈബെയില്ലേ അവടെപ്പോയി കഴിക്കാൻ തൊടങ്ങ്യെയ്ന് ശേഷാണ് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് എനിക്ക് ചി ക്കനത്ര ഇഷ്ടല്ല ഇൻക്ക് റൈസും അത്പോലെന്നെ മയോണി സും ആണ് ഭയങ്കര ഇഷ്ടം അങ്ങനെം തൊട്ട് പിന്നെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് ആദ്യൊക്കെ ഞാൻ ഏഹ് ക്വാട്ടറല്ല ഒരു ക്വാർട്ടറിനെക്കാളും കൊർച്ചൂടെ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ് പ്പ എനിക്കങ്ങാനെ ഒത്തിരി കഴിക്കാൻ പറ്റ്ന്നില്ല.
ഇപ്പൊ നിനക്ക് അങ്ങനെ കഴിക്കാൻ പറ്റ്ന്നില്ലേ പണ്ടത്തെ കാട്ടിം
ഇല്ല ഇഷ്ട്ടുണ്ട് എപ്പഴും തിന്നാൻ തോന്നും പക്ഷെ തിന്നങ്ങോട്ട് തൊടങ്ങുമ്പോ തോന്നും അയ്യോ വേണ്ടായിര്ന്നു ഇത് കഴിക്കണ്ട ന്നൊരു ഫീലോന്നും. ആ പഴേ പോലെ കഴിക്കാൻ പറ്റ്ന്നില്ല മനസ്സി കഴിക്കണൊന്നു
നിനക്ക് മന്തി കഴ്ച്ചു കഴിയുമ്പഴേ ഭയങ്കര ആയിട്ട് വെള്ളം ദാഹിക്കോ കുടിക്കണം കുടിക്കണം കുടിക്കണം എപ്പഴും
ആഹ് ദാഹൊണ്ട് പക്ഷെ കൂടുതലും ഒറക്കായിരിക്കും.
ക്കും വെരും പിന്നെ ഭയങ്കരായിട്ട് എന്ന് വെച്ചാ നോർമൽ നീ ഒരു ബിരിയാണിയോ ചോറോ കഴിച്ചു കഴിയുമ്പോ വെള്ളം കുടിക്കുന്നയ്നെ കാട്ടിയും വെള്ളം വേണം വെൾ അങ്ങനെ തോന്നോ?
ഇല്ല എനിക്ക് ബിരിയാണ്യൊക്കെ കഴിക്കുമ്പഴാ ചൂട് വെള്ളം കുടിക്കാൻ തോന്ന പിന്നെ മിക്കപെട്ട നം മന്തി കഴി ക്കുമ്പം പെപ്സിയോ എന്തെങ്കിലും കാണും അപ്പ അത് കുടിച്ച് കഴിയുമ്പോ പിന്നെ വല്യെ ബുദ് ഞാ അങ്ങനെ ശ്രദ്ധിച്ച്ട്ടില്ല ചെലപ്പം മേ ബി കുടിക്കുവായിരിക്കും.
ക്കു നീ ശ്ര പക്ഷെ എനിക്ക് എന്ത്ന്നറിയോ ഞാൻ പ ഞാന് മന്തിയെപ്പറ്റി അങ്ങനെ മന്തി എനിക്ക് തോന്നുന്നു നം ഈ കൊറോണെക്കെ കഴിഞ്ഞപ്പഴാന്ന് തോന്നുന്നു പോപ്പുലറായി തൊടങ്ങ്യേ എനിക്ക അയ്ന് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല.
കെറാൻ തൊടങ്ങ്യെയ്നു ശേഷണ് അത്ര ഉണ്ട് അയ്ന് മുമ്പേ ഇപ്പൊ ഇത്ര ഇതായിട്ടൊര് രണ്ട് വർഷായതേ ഒള്ളൂ.
ആഹ് അതാ തോന്നുന്നു പണ്ടൊന്നും ഞാൻ മന്തിയെ പ്പറ്റി ഞാൻ.. എന്നുവച്ചാ ഒരു കുഞ്ഞിലെയൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും പരിപാടി. കോളേജിലൊക്കെ നട സ്കൂളിലൊക്കെ നടന്നാല് എന്താ ബിരിയാണി ആയിരിക്കും മെയിന ആയിട്ട് വെടിക്കുന്നെ..
നമ്മളെപ്പോഴും അങ്ങനൊണല്ലോ ബിരിയാണി വിട്ടൊരു കളി ഇല്ലല്ലോ..
അതാ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പ എന്തേങ്കിലും പരിപാടി ഉണ്ടേ മന്തി..
അതെ അങ്ങനെ ഉം ഉം..
പക്ഷേ എനിക്ക്.
മൊ കൂടുതൽ ആളുകക്കും.. മന്തി അഹ് പിന്നെ ചില ആൾകൾക്ക് ഇഷ്ടപ്പെടത്തില്ല അത്.. എനിക്ക് പിന്നീ സ്പൈസസ് അങ്ങനത്തെ ടൈപ്പ് ഫുഡുണ്ടല്ലോ.. സ്പൈസി ആയിട്ടുള്ള അതൊക്കെ എനിക്ക്‌ ഭയങ്കര ഇഷ്ട്ടാ ഫ്ലേവറൊ ഒക്കെ ഉള്ള അത്..
ഈ മറ്റേ ഈ ഇതുണ്ടല്ലോ ഈകാ ഓ ഏലക്ക കറുകപ്പ അങ്ങനന്ത..
ആഹ്.
അത് ഇഡ് അതിന്റെ ഒരു മണവും രുചി ഇഷ്ടമാണോ..
ഇഷ്ട പക്ഷെ അത് തിന്നോണ്ടിരിക്കുന്ന തിന്റെ ഇടെൽ വന്ന് കടിക്കുന്ന ഇഷ്ടല്ലേ..
പിന്നെ നിനക്ക്ന്തോ ഇഷ്ടം..
എനിക്ക് മന്തി ഇഷ്ടണ് പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ തിന്നൊണ്ടിരിക്കുന്നതിന്റെ എടെ ല്ലേ ഇപ്പ നമ്മൾ ഏലക്കെ കഴിക്കുമ്പോ അതിന്റെ ചെവ ഒരുമിച്ച് വരുവല്ലേ
ഓ അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ മണം ഇഷ്ടവാ..
ആഹ് മണ ഇഷ്ടവാ മന്തി റൈസും ഇഷ്ടവാ പക്ഷെ തണുത്ത് കഴിയുമ്പോ എനക്ക് അത് തിന്നുമ്പോ എന്തോ വലിയ സുഖമായിട്ട് തോന്നത്തില്ല ഇവിടെ എടക്കൊക്കെ വാങ്ങും അപ്പ എങ്ങനെയന്നറിയോ ക്വാട്ടർ ആയിരിക്കും വാങ്ങുന്ന ഞാൻ ഉച്ചക്കരുതിറ്റി അതികഴിന് പിന്നേം ഉച്ചക്കരുതിറ്റി പിന്നെ വൈകിട്ട് അങ്ങനെ മൂന്നവണ കൊണ്ടായിരിക്കും ഞാൻ തിന്നു തീർക്കുന്നത്
ഒരു ക്വാർട്ടർ മൂന്ന് നേരം കൊണ്ടോ ബ്രില്ലയൻറ് ഉം
ഉം ചിക്കൻ റെഡിയ എനിക്ക് അത്ര അങ്ങോട്ടും ഇഷ്ടല്ല വലിയ താല്പര്യല്ല റയ്സ്സാണ് എനിക്ക് കൂടുലും വേണ്ടത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി അൽബാരിസിലെ മന്തി എനിക്ക് അൽറീമിൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഓക്കെ ഓക്കെ അത്ര ഹൈപ്പിങ് ഇില്ല അത്പോലെ തോന്നി
പക്ഷേ എനിക്ക് ഈ മറ്റേ അൽഫാം ഇഷ്ടമല്ല നിനക്ക്
അൽഫാം ഇഷ്ടാണ് കൂടുതലും എനിക് വിടെ വീ ഉം വീട്ടിലെ ശഷവായിയ കൂളതും വാങ്ങിച്ചോണ്ട് തരുന്നത് അൽഫാം വാങ്ങുന്നല്ല കഴിക്കുന്നത് മന്തിയുടെ കൂടെ നീ എന്ത് പറയാൻ വന്ന
നിങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും എല്ലാർക്കും മന്തി ഇഷ്ടണോ എല്ലാരും മന്തി കഴിക്കുവോ
ഇല്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ
അവര് രണ്ടരും കഴിയത്തില്ല
അമ്മ ചിക്കനെ കഴിക്കത്തില്ല അച്ഛൻ ചിക്കൻ കഴിക്കാണേലും കൂടുതലാച്ഛന് ഇഷ്ടം വറുത്ത ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബിരിയാണി അങ്ങനെയൊന്നും ഇഷ് ട്ടല്ല ചിക്കനായിട്ട് മാത്ര പ്രോസ്റ്റഡ് ഒന്നും അങ്ങനെ കഴിച്ചിത്തില്ല അചന് അങ്ങനത്തെൊന്നും ഇഷ്ടമല്ല അല്ലാതെ വർ വറുത്ത ചിക്കൻ അങ്ങനൊക്കെയുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ട്ടവാ ഉം
പക്ഷെ എന്റെ വീട്ടിൽന്ന് വെച്ചാ ആർക്കും നാല് പേർക്കും ഇഷ്ടവല്ലാത്ത ഒരേ ഒരു സാധനം മന്തിയാ
ഉം കൂടുതൽ ആള് എന്ന വച്ചാ ഉം അല്ല ഏ
അത് കൊണ്ടാ ഒരു ഓപ്ഷൻ
ആയിട്ടുള്ള ആളൊക്കെ കൂടുതലും ഉം.
എനിക്ക് വേണ്ടി വേടിക്കണംന്ന് മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പം പിന്നെ ഞാൻ പണ്ട് കഴിക്കാതായി, പിന്നാണെങ്കി ഒരു പ്രാവശ്യം കഴി ച്ചപ്പം മന്തി കഴിച്ചോണ്ട് ആയിരിക്കത്തില്ല ഞാനങ്ങ് ശർദ്ദിച്ച്.
ആഹ്
അപ്പതിന് ശേഷം പിന്നെ എന്റെ മനസ്സിലെന്താ മന്തി കഴിച്ചാ ഞാൻ ശർദ്ദിക്കും മന്തി കഴിച്ചാ ഞാൻ ശർദ്ദിക്കും എന്നാ
അത് ശരിയ നമക്ക് തോന്നലാണ് ങ്ങാനായികയിഞ്ഞാൽ നമ്മുടെ ആ സാധനം ചെയ്യാൻ പറ്റത്തില്ല
ആഹ് പിന്നെ ഞാൻ ഇതേപോലെ രണ്ടാമത് ചുമ്മാതായിരിക്കും ന്ന് പറഞ് ഞാൻ കേറി കഴിക്കാൻ ശ്രമിച്ചു പക്ഷെ അയിന്റെ മണ അടി ച്ചപ്പഴും ഞാൻ വീണ്ടും ശർദ്ധിക്കും. അപ്പഎനിക്കങ്ങ് ഒറപ്പായി. ഇത് കഴിച്ചാ ഞാൻ ശർദിക്ക്യും പിന്നെ എനിക്കയിന് ശേഷം ഞാൻ ട്രൈ ചെയ്യാൻ തോന്നിയിട്ടേ ഇല്ല എൻ്റെ ലൈഫില്. പിന്നെ എനിക്ക് പേടിയാ അത് കഴിക്കാൻ
ഉം ഉം ആഹ് ചെലർക്കങ്ങനാ. അങ്ങനുണ്ടെ പിന്നെ കഴിക്ക്യാ ഇരിക്കുന്നെയാ നല്ലെ. എന്നോടാ എന്ത് എന്ത് പ റ്റെ ആണോചോയ്ച്ച ആദ്യം പറയുന്നത് പക്ഷെ മന്തി അതാണ് ത്
നിനക്ക് ഒട്ടും ഇഷ്ടവല്ലാത്തെ എന്തുവാ?
അങ്ങനെ ചോയ്ച്ചാ കൊറെ ലിസ്റ്റുണ്ട് എനിക്ക് വീട്ടിലെ രാ ഉണ്ടാക്കുന്ന രാവിലത്തെ ഫുഡുകളൊന്നും വ ക്കിഷ്ടവല്ല ദോശ ഇഷ്ടാണ് ചപ്പാത്തി കടയില് എനിക്കങ്ങനെ ഇഷ്ട്ടല്ലാത്ത ഒന്ന് അങ്ങനെഇല്ല ചിക്കൻ വെച്ചിട്ടുള്ളെല്ലാം എനിയ്ക്കിഷ്ടവാ അത്യാവശ്യം പിന്നെ ആഹ് ശ് ഷവ ആഹ ഷവർമ എനിക്കത്ര ഈ കൂട്ടത്തി എനിയ്ക്കത്ര അങ്ങോട്ട് ഇഷ്ടം ഇല്ലാ ത്തൊരു സാനാ ഷവർമ ഇഷ്ടാ കഴിക്കാൻ പക്ഷെ എനിക്കത്രങ്ങോട്ട് ഇതല്ല ഓക്കെ ആണ് വേണന്ന് ചോദച്ചാൽ ഓക്കെ പക്ഷെ എന്നാെച്ചാ അത്ര ഇഷ്ടല്ലാത്ത സാധനം പക്ഷെ കൂടുതൽ ആളുകൾക്ക് ശവർമ്മ ഇഷ്ടമുള്ളവരു ഉണ്ട്
ഏഹ് എനിക്ക് എന്റെ ഫേവറേറ്റാ
ആനിനേക്ക് എനിക്ക് ഷവർമ ഇഷ്ടമാന്ന് തോന്നുന്നു
അഹ് എല്ലാർക്കും ഇങ്ങനെ ശവർമ്മ ഇഷ്ടം ഐ മീൻ അങ്ങനെ അല്ലടിയല്ല ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ത്തെ തലമുറയിൽ എല്ലരും വീട്ടിലെക്കാട്ടി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കടേയിലയ
ആഹ്
പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കങ് മന്ദതയും ഷീ ണവും ഉറക്കവും എല്ലാവാ
അന്നേരം ചിന്തിക്കും ഇതിന്ന് വാങ്ങണ്ടായിരുന്നു വെറുതൊയിപ്പോയി വയറി നിറഞ്ഞിരിക്കുമ്പം തോന്നു
ആഹ് പിന്നെ നമ വയറ് വീർത്തി നറഞ്ഞിരുന്നാ പിന്നെ നമുക്ക്ത് കഴിക്കാൻ വേണ്ടി തോന്നൂല
അതാ
പിന്നെ അതിന്റെ ടേസ്റ്റ് പോലും ഇഷ്ടപ്പെടത്തില്ല ചോറ് വീട്ടിലെ ചോറും കറികളും ഇഷ്ടമാണോ
എല്ലാം പിന്നെ മീൻകറിയൊക്കെ ഉണ്ടേ എനിക്ക് ഒത്തിരി കറികളൊന്നുല്ല ത മോര് അച്ചാറ് മുട്ടയൊക്കെ ഉണ്ടെങ്കി ഞാൻ ഭയങ്കര ഹാ പ്പിയാ ഒത്തിരി കറികള് ഇല്ല ല്ലഎനിക്ക് മീൻ കറി ന്നാചൂര അങ്ങനെ ക്കെയുണ്ട് ഇഷ്ടല്ല ഇന്ക്ക് അവിയലി പച്ചക്കറി സാധനങ്ങളോടൊന്നും അത്ര ഇഷ്ടല്ല
എന്ന് വച്ചാ തോനെയും കറി വേണോ
വേണ്ട എനിക്ക് കുറച്ച് കറിയായാലും മതി പക്ഷെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കറികളായിരിക്കണം
ഓ അ ആഹ് പച്ചക്കറി ണ്ടാവരുത്
ആഹ് അങ്ങന് ത്തെ മോര് സാ എന്തുവാ സാമ്പാർ അങ്ങനെയൊക്കെ ഇല്ലേ രസം അതൊക്കെ എനിക്കിഷ്ട നിനക്കോ
എനിക്ക് എല്ലാം ഇഷ്ടം എനിക്ക് എന്തുവാ ചിക്കൻ അതിനെക്കാട്ടി ഇഷ് ടം പച്ചറികളാ പച്ചക്കറി യുണ്ടെങ്കി ഞാൻ വഴക്കുണ്ടാക്ക ത്തില്ല പക്ഷെ ചീ ഈ മീനൊന്നും എനിക്ക് ഇഷ്ടല്ല നെത്തോലി മാത്രേ ഒള്ളൂ ഇഷ്ടം ബാക്കിയൊന്നും ഇഷ്ടല്ല
ഓ ഈ നത്തോലി എന്ന് പറയുന്നത് എന്താ ചൂടയാണോ
ആഹ് അത് തന്നെ മറ്റെ കുഞ്ഞു മീൻ
ആഹ്ആഹ് ഇൻക്ക് അതിനോടൊന്നും വല്ല അത് വർത്താ ഇഷ്ടവാ പക്ഷെ ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ജീവന
ആഹ് എനിക്കു ഭയങ്കര ഇഷ്ടാ ചൂരയൊന്നും ഇഷ്ടല്ല എനിക്ക്
ഉം എന്റെ ഫേവറെറ്റ് മീൻ ചൂരപക്ഷെ ചൂര കണ്ട കാലം മാറ്ന്ന് ഇപ്പം ചൂരയെന്നും ഇല്ല
പക്ഷെ നിങ്ങ ഇ അവിടെ ഇവിടെങ്ങും കൊഞ്ച് ഞണ്ട് ഇതൊന്നും കിട്ടത്തേ ഇല്ല കിട്ടിയാൽ തന്നെ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ അത്രയും വിലയായിരിക്കും കാര്യം അത് കിട്ടാതെ കിട്ടുന്നതാ ഇവിട ഒന്നും അതില്ലോ
ആഹ് പക്ഷെ ഇവിടെ എപ്പോഴും കിട്ടു ഇവടെ ഈ അടുത്ത ദിവസം ഉണ്ടായിരുന്നല്ലോ നീ ആ നീ വ വരാനോസം ഞാൻ കൊണ്ടുവന്നായിരുന്നു
അപ്പം അത് ഭയങ്കര അമ്മയ്ക്കൊക്കെ അത് കേട്ട കഴിഞ്ഞാൽ ഭയങ്കര ജീവനാ പക്ഷെ അത് കി ടത്തില്ല ഞങ്ങളുടെ നാട്ടില് അത് കിട്ടിയാലും ചീത്തയായിരിക്കും
ഉം
മനസ്സിലായില്ലേ ഫ്രഷ് ആയിട്ടുള്ളതന്നും ഇവിടെ അവിടുന്ന് ഇവിടെ വരുമ്പോൾ തന്നെ അത് ഒരു പരിവ ആവും
ആഹ്
നിങ്ങൾക്ക് പക്ഷേ അത് എപ്പോഴും കിട്ടുന്നത് കൊണ്ട് ആ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കത്തില്ല
ആയ് പക്ഷെ എന്റെ അച്ചാമ്മയ്ക്കൊക്കെ ഭയങ്കര ജീവന അവർക്കൊക്കെ ഒരു വസം മീനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല
എന്ത് മീൻ കക്ക അങ്ങനെയാ അതോ
മീനെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് മരി അവർ പറഞ്ഞാ ഇറച്ചി നമ്മളിൽ ഇറച്ചിക്ക് നിൽക്കുന്ന എങ്ങനാണോ ആ ഒരു രീതിയിലായിരിക്കും പക്ഷേ എനിക്ക് ഇത് അങ്ങനെ വല്യ താല്പര്യല്ല പക്ഷേ മേ ബി ഞാൻ നിൻ്റെ അടുത്ത് പോലു വല്ലോ യിരുന്ന ന്നെങ്കി എനിക്ക് ഭയങ്കരഷ്ട ആയെനെ
ഉം
എങ്കിലും ആഹ് ടി ശരി ശരി